ഹലോ
ഹലോ
ആഹ് പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം?
നല്ല വിശേഷം സുഖായിട്ടിരിക്കുന്ന് അവിടോ എന്തൊക്കെണ്ട് വിശേഷം?
ഓ ഇവിടെയും നല്ല വിശേഷാണെ രാവിലെ തന്നെ നല്ല മഴ ചാറ്ന്ന് അവിടോ മഴയൊക്കെ ഉണ്ടോ?
ഇവിടെ നല്ല മഴയുണ്ട് ഇപ്പഴും മഴ പെയ്തോണ്ടിരിക്ക
ആഹാ തുണിയൊക്കെ എങ്ങനെ ഇപ്പം കഴുകുന്നൊക്കെ എങ്ങനെ ഷീറ്റ് ഷീറ്റിന്റെ അവിടെക്കെ കെ
അല്ല തുണി ഉണ വിരിക്കാനിടുന്നതോ ഒണക്കാനിടുന്നതോ? അത് നമ്മുടെ ടെറസിന്റെ മോ ടെറസിന്റെ മോള്ള് മേലെ ഷീറ്റ് ഉണ്ട് അപ്പം അ അവിടെ വിരി ചെടി ഒന്നിനും നനയത്തില്ല
ആ ആ ഞങ്ങളും അങ്ങനന്നാ ചെയ്യുന്നത് പക്ഷെ ഭയങ്കര പാടാ എപ്പോഴും ടെറസിന്റെ മണ്ടേ കേറേം എറങ്ങേം ഒക്കെ ചെയ്തോണ്ടിരിക്കണം വാഷിംഗ് മിഷീൻ ഇല്ലാത്തതോണ്ടേ അയിന് അതില്ലല്ലോ അതൊണ്ടെങ്കീ വീട്ടിലുണ്ടോ ഗൗരിയുടെ വീട്ടിലുണ്ടോ വാഷിംഗ മെഷീൻ യോ ഒണ്ടോ വാഷിംഗ് മെഷീൻ
എന്റെ വീട്ടില് വാഷിംഗാ മെഷീനില്ല അതുകൊണ്ട് നമുക്ക് ഭയങ്കര പാടാ ഈ വല്ല്യ വല്ല്യ തുണികളൊക്കെ കഴുകാനേ പിന്നെ ആ കല്ലിലിട്ട് തന്ന കഴുകുന്നെ
അതല്ല വാഷിഗ് മെഷീനൊണ്ടെങ്കി അയിനാത്ത് തന്നെ ഡ്രൈ ചെയ്ത് കിട്ടുന്ന എന്തോരൊപ്ഷ് നുണ്ടെന്ന് എന്റെ ഒരു ഫ്രണ്ടിങ്ങനെ എന്നോട് പറഞ്ഞായിര്ന്ന് ആ പിന്നെ ചുമ്മാതൊന്നന്ന് കൊടഞ് വിരിച്ചാമതീ ന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ ആ അതൊരു നല്ല കാര്യവാ ഒരു കണക്കിന് ആലോയ്ച്ചാ വാഷിംഗ് മിഷീൻ ഒള്ളപ്പം നമുക്ക് എക്സസൈസ് കൊറവായിരിക്കും അല്ലേ? പക്ഷേ വയ്യാതൊക്കെ കെടക്ക് ക്കുന്നവർക്ക് ആ അമ്മമാർക്കൊക്കെ വാഷിംഗ് മിഷീൻ ഒള്ളത് നല്ലതായിരിക്കും അല്ലേ?
ആന്നാന്ന് ഇപ്പം ഈ ഒരു വീട്ടില് നാലും അഞ്ചും പേരുണ്ടെങ്ക് ഈ അമ്മമാര് തന്നെയായിരിക്കും കൂടുതൽ എല്ലാരേയും തുണികളെല്ലാം കഴുവുന്നേ അവർക്ക് വയങ്കര ബുദ്ധിമുട്ടല്ലേ? ഇപ്പോ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടെങ്കി ഭയങ്കര
ആ എന്റെ അമ്മയ്ക്കൊരു വാഷിംഗ് മെഷീൻ വേടിച്ചു കൊടുക്കണോന്ന് എനിക്ക് ആഗ്രഹോണ്ട്. മ് കാര്യം ഈ വയ്യാതൊക്കെ വന്നു ജോയിന്റ്നൊക്കെ
ങ്ഹ് ആ
അപ്പം
പിന്നെ വേറെന്തൊക്കെയാ പരിപാടി?
ഓ ഇവിടെ വേറെ എന്താണ്? അഹ് പ്രണയിച്ചിട്ടൊക്കെ ഒണ്ടോ? പ്രണയവൊക്കെ എങ്ങനുണ്ട്?
ആ ഞാൻ ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്.
ഉം വളരെ മികച്ച എക്സ്പീരിയൻസ് ആയിരുന്നിരിക്കണം.
ആ അത്ര നല്ല അനുഫ അനുഭവം മല്ലാത്തത് കൊണ്ട് പിന്നീട് എനിക്കതിനോടൊരു താല്പര്യം തോന്നിയിട്ടില്ല.
ആ അതെ അതെ. ആ അതെയോ? ആ ചില ആൾക്കാരുണ്ട്. ഏ കുഞ്ഞിലേ മൊതലേ ഇതിനകത്തങ്ങ് ഭയങ്കര കമ്പവാ. കമ്പം. അങ്ങനത്തുള്ള ആൾക്കാരെയൊക്കെ പറ്റി അറിയാമോ?
ആ ചെലത് നമ്മൾ ഇങ്ങനെ കാണ്യേം കേക്കേം ചെയ്യുവല്ലോ.
മ്മ് എനിക്ക് തോന്നിയിട്ടുള്ളേന്ന് വെച്ചാല് എന്റെ ഒരു ആ സൈക്കോളജിക്കലായിട്ടുള്ള ഞാൻ പഠനം അതായത് നമ്മുക്ക് ഒരു കാര്യം കൊറെ കാണുമ്പോൾ മ്പഴും കേക്കുമ്പോഴും നമ്മളായിട്ട് അതിനകത്തൊരു സ്റ്റഡി വരുല്ലോ നമുക്ക് മ്മ് അപ്പ എനിക്ക് മനസ്സിലായൊരു കാര്യംന്ന് പറഞ്ഞാല് വീട്ടിലൊക്കെ അപ്പ അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കുന്ന പിള്ളേരാണ് കൂടുതൽ ഇതിന് പോകുന്നേന്ന് എനിക്ക് തോന്നി.
ഉം
മം അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു അത് മാത്രല്ല. പിന്നെ ഒരു പല പല കാരണങ്ങള്. അച്ഛനും അമ്മയും വിദേശത്തുള്ള കുട്ടികൾ ഒരുപാട് പൈസ അത് കുഞ്ഞിൻ്റെ തന്നെ വീട്ടുകാരെടുത്തിട്ട് കളിക്കാൻ കൊടുക്കുന്ന കുട്ടികൾ പിന്നെ സ്കൂളിലും വീട്ടിലു ഒന്നും അധികം ശ്രദ്ധ കിട്ടാത്തെ മീൻസ് നല്ലതുപോലെ പഠിക്കാൻ കഴിവില്ലാത്ത ചെല കുട്ടികള് മറ്റേ ഏ അധിക അധിക പ്രവർത്തനങ്ങൾക്ക് പോകും. പാട്ട് ഡാൻസ് അങ്ങനെ. അങ്ങനെ അവരെ കൃത്യമായിട്ടുള്ള ശിക്ഷണത്തിൽ വളരാതെ അങ്ങനെ പോകുന്നവർ അങ്ങനെ പിന്നെ ഇതൊക്കെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ജീവിത ത്തിൽ വന്ന് ഭവിക്കുന്നവരുണ്ട്.
അതെ അതെ. ഇപ്പം ഈ ചെല ആൾക്കാർ ഇപ്പം ഈ ഇതൊക്കെ ഒ എല്ലാവർക്കും ഒരു പ്രായത്തിൽ തോന്നുന്ന കാര്യം തന്നാണ്. പക്ഷേ ചെലർക്ക്പ്പോ കുഞ്ഞു നാള് മൊതല് ല്ള്ള പ്രണയം അത് കല്യാണത്തിൽ എത്തുന്നവരും ഉണ്ട്. ചെലര് പകുതി വഴിയിൽ ഇട്ടിട്ട് പോകുന്നവരും രുണ്ട് അങ്ങനെ പലതരത്തിലുള്ള പ്രണയങ്ങളും ഉണ്ട്. പിന്നെ പ്രണയിക്കാനുള്ളവർ എവിടായാലും പ്രണയിക്കും. അതിപ്പോ അവരുടെ സാ സാഹചര്യം അനുസരിച്ചാന്ന് എനിക്ക് തോന്നിയിട്ടില്ല.
ഉം അത് എനിക്കും തോന്നിയിട്ടില്ല കാര്യം ഞാൻ ഇപ്പ എന്റെ വീടിന്റെ അടുത്ത് ഒരാള് പ്രണയിച്ചു അപ്പ ചെറക്കൻ നല്ലൊരു ചെറുക്കൻ ഒരു ഹിന്ദു പയ്യനാണ്. ഹിന്ദു മീൻസ് ഞാനങ്ങ് പറഞ്ഞന്നേ ഒള്ളൂ. ഇവര് ഇൻറ്റർ കാസ്റ്റ് ആയോണ്ട് ഞാനത് പറഞ്ഞതാ പിന്ന പെണ്ണ് വേറോരു മതക്കാരിയാണ് അങ്ങനെ ഇവര് കെട്ടി. ഇവര് അവരുടെ വീട്ടുകാരുടെ പ്രശ്നങ്ങളൊന്നും ബാധിച്ചില്ല. മീൻസ് ഇപ്പം അത് വേണ്ടെന്ന് വെക്കേണ്ടവർക്കെങ്കിൽ രണ്ടു പേർക്കും ഓരോ കാരണങ്ങൾ പറഞ് വേണ്ടെന്ന് വെക്കായിരുന്നു അപ്പം വേണെ ചക്ക വേരിലും കായിക്കും അത് ഏത് കാര്യത്തിലായാലും ഇപ്പൊ വേണ്ടെന്ന് വെക്കുന്നവര് വെക്കുന്നു ഞാൻ എനിക്ക് തോന്നിട്ടുള്ളേ അപ്പുറത്തേക്കുന്ന ആളെ റെസ്പെക്ട് ചെയ്യാതെ പോകുന്നവര് പിന്നെ ബാക്ക ഒക്കുള്ളവരുടെയൊക്കെ മനസ്സിന്റെ വാല്യൂ മനസ്സിനെ അവരുടെ ഒരു കളിപ്പാട്ടയിട്ട് അല്ലെങ്കിൽ അവരവർക്ക് തട്ടി കളിക്കാവുന്ന അവരവർക്ക് ടൈം പാസ് ആയിട്ട് കാണുന്ന ഒരാൾക്കാര് അങ്ങനെയൊക്കെ എനിക്ക് തോന്നിട്ടുള്ളേ
സ്വാതിയുടെ പ്രണയത്തിന് എന്താ പറ്റിയത്
എനിക്ക് കുഞ്ഞിലെ മുതലേ കൂട്ടുകാര് ഇത് ചെയ്യുന്നു അല്ലെങ്കിൽ കൂട്ടുകെട്ടിലൂടെ അത് കൂട്ടുകാര് പറ പറയ്പോം ആ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത എങ്ങനെരിക്കും നമുക്കരു സ്റ്റാർ ആവാല്ലോ മീൻസ് എല്ലാരും ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന അപ്പൊ എനിക്കും ഡിസ്കസ് ചെയ്യാൻ എന്തേങ്കിലും വേണം അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് എല്ലാരും ഇല്ലാം പുകയൊക്കെ വലി ണക്ക് നമുക്ക് കൂട്ടുകാരെല്ലാം വലിക്കുന്നു ഞാനും ഒന്ന് വലിക്കുന്നു അതുപോലെ പുക വലി കള്ളുകൂടി അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യംന്ന് പറഞ്ഞ അതിനെക്കാട്ടി വലിയൊരു ലഹരിയാണിതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള
അതാണ് ഇത് ഭയങ്കര ഒരു ലഹരിയാന്ന് വെച്ച നമുക്ക് നമുക്ക് പിന്നെ വേറെന്നും നമ്മുടെ ചുറ്റും നടക്കുന്ന ഒന്നും നമ്മള് ശ്രദ്ധിക്കാനും അറിയ ന പറ്റാത്ത രീതിയിൽആയിപ്പോ നമ്മൾ ഇതില് മാത്രം അഡിക്റ്റ് ആയിപ്പോ
അതെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഞാൻ അങ്ങനെയാര്ന്ന് തുടങ്ങിയത് തുടങ്ങി കഴിയുമ്പം നമുക്ക് എനിക്ക് എല്ലാം വൺ സൈഡ് ആയിരുന്നു മീൻസ് എപ്പഴും എനിക്ക് മീൻസ് എന്നോട് ഇങ്ങോട്ട് ആരെങ്കിലും വന്ന് പറയുമ്പോ എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയര ബുദ്ധിമുട്ടാ അത്ഏ കാര്യമായാലും എന്നോട് ആരെങ്കിലും ഇങ്ങോട്ട് പറയുമ്പോ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഞാൻ ഞാൻ ഇപ്പം ഒരു ടൂർ പോകുന്ന ഒരു സ്ഥലം ആണെങ്കിൽ പോലും ഗോവയിൽ പോകണോന്ന് ഞാൻ ആഗ്രഹിക്കണം മനസ്സിലായോ വേറെ ഒരാളൊരു ടൂർ പാക്കേജ് എടുത്തിട്ട് ഗോവയ്ക്ക് പോവാന്ന് പറയുമ്പോ എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ എനിക്ക് ഒരു ഈഗോ ഉള്ള ഒരു സ്വഭാവം ഉണ്ട് ഒരു വൃത്തികെട്ട സ്വഭാവം അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള അതിന്റെ കാരണമാണ് അങ്ങനെ ഞാൻ എപ്പോഴും വൺസൈഡ് നോക്കി നമ്മളിപ്പോ ഒരാളെ നോക്കുമ്പോൾ അവര് തിരിച്ച് നോക്കണം ന്ന് നിർബന്ധം ഇല്ലല്ലോ അതൊരു പ്രകൃതിസത്യം അല്ലേ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കി പോലും ഇപ്പം താങ്കൾക്ക് ഒരാളോട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്നോട് മീൻസ് എനിക്ക് വേറെഒരാളോട് ഫ്രണ്ട്ഷിപ്പ്ണ്ട് നമുക്ക് രണ്ടുപേർക്കും ആ ഫ്രണ്ട്ഷിപ്പ് വരണം എനിക്ക് നിന്നോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അതൊണ്ട് നീ എന്റെ ഫ്രണ്ട് ആവണോന്ന് പറയാൻ പറ്റോ
ഇല്ല ഒരിക്കലും പറ്റ
കുഞ്ഞു നാള കുഞ്ഞു നാളായി ഫ്രണ്ട്ഷിപ്പിൽ നമുക്ക് വേദനകൾണ്ടാകും പിന്നെ വലുതാകുമ്പോൾ നമുക്കതൊ ഇതല്ല ഇല്ലാതായി മാറും നമുക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടും നമുക്ക് കൊറേ ആവശ്യങ്ങളാവും പിന്നെ കുറച്ച് മെച്ചൂരിറ്റി ആകും അങ്ങനൊക്കെ ഈ പ്രണയത്തിന്റെ കാര്യത്തിൽ എനിക്കും സംഭവിച്ചത് ഇത് തന്നാ ഞാൻ ആദ്യം പ്രണയിച്ച അത് നാലാം ക്ലാസിൽ ചുമ്മാതെ കൂട്ടുകാരഅടുത്ത് പറയാൻ വേണ്ടി കൂട്ടുകാരഎന്നെ ആ കുട്ടിയുടെ പേരിട്ട് കളിയാക്കി വിളിക്കും അങ്ങനെ അങ്ങനെ പോയപ്പോം എന്തുവാ ഈ വ്യക്തി എന്റെ അപ്രത്തെതിരിക്കുന്ന കൊച്ചിന്റെ അടുത്ത് ചെന്നെന്ന് പറഞ്ഞു അതാണ് ആദ്യത്തെ പെയിൻ പിന്നെ അന്ന് കുഞ്ഞു കുട്ടിയ ആയിരുന്നൊണ്ട് നമ്മളതെല്ലാം അങ്ങ് കളിച്ച് ചിരിച്ച്കളഞ്ഞ് പിന്നെ ഏഴാം ക്ലാസ്സിലായപ്പോ ഇങ്ങോട്ട് ഒരാൾ വന്ന് പറഞ്ഞു അതും എന്നെ കളിപ്പിക്കാനായിട്ടായിരുന്നു പക്ഷെഞാനത് മനസ്സ് വെച്ചോണ്ടിരിന്നു പ്ലസ്റ്റു വരെ എന്നിട്ട് ഞാൻ പ്ലസ്റ്റു കഴി ഞ്ഞ്നിങ്ങൾടെ മുന്നി വെച്ചെല്ലെ ഞാൻഒരുസംമെ സേജ്ട്ട് കരഞ്ഞതൊക്കെ ഓർക്കുന്നില്ലേ ആ അത് ഇത്രയും വലിയ പൊ പൊട്ടത്തരങ്ങളൊന്നും ജീവിതൽ ഒരീ പെൺകുട്ടികളും ചെയ്ത്തില്ലന്ന് എനിക്ക് തോന്നിയിട്ടുള്ളേ
അത് നമ്മക്കൊരു സമയവുമ്പോ തോന്നുന്നതാണ് നമുക്ക് ഇനിയിപ്പോ കൊറെനാൾ കഴിയുമ്പേ നമ്മക്ക് നമുക്ക് തോന്നും അയ്യ ഇതൊക്കെ എന്തിനായിരുന്നു എന്തിനാണ് ഇതൊക്കെ കാണിചെത് എന്നരു തോന്നൽ നമുക്ക് എന്തിന് വേണ്ടിട്ടായിരുന്നു ഇതൊക്കെയന്ന് നമുക്ക് തോന്നും
മം ജെൻസി കുട്ടികൾക്കന്ന് പറഞ്ഞാൽ ഒരാളുടെയും നോ കിട്ടിയാല് അവര് ആ നോ അവക്കൊരു വിഷയമേ അല്ല അവരടുത്തെ ഏ ഇത് തേടിപ്പോകും അങ്ങനെയാണ് ജെൻസി ആൾക്കാര് പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ എന്റ അമ്മയൊക്കെ കണ്ട് ഭയങ്കര പഠിച്ചത്കൊണ്ട് ഇങ്ങനെ വന്നേ എനിക്ക് തോന്നുന്നെ എനിക്ക് ആ ഒരു ക്യാരക്ടർ വന്നത് മം അമ്മടെ അച്ഛന്റെ വഴക്കൊക്കെ കണ്ട് കണ്ട് കണ്ട് ഇത് നല്ലൊരു ഹ് പ്രണയ എന്തേലും ഉണ്ടാവണം എന്നൊക്കെ ഉള്ള തോന്നല് അത് അതായിരിക്കും എനിക്ക് ഇങ്ങനൊരു എനിക്കിനാച്ചുറൽ ആയിട്ട് ഇതിന്റെ പോസിറ്റീവ് വശം പറയുകയാണെ ങ്കിൽ എനിക്കി എല്ലാ പ്രശ്നങ്ങളും സോൾവ് വീണം എന്നുള്ള ആഗ്രഹമുണ്ട് എനിക്ക് അപ്പൊ അതിന്റെ ഫലമായിട്ടായിരിക്കും ഇത് വന്നത് എന്റെ സൈക്കോളജിക്കൽ പഠനം അനുസരിച്ച് പിന്നെ വരുന്നത് എപ്പോഴും എപ്പോഴും എനിക്ക് വൺ സൈഡായിരുന്നു ഇങ്ങോട്ട് ആരെങ്കിലുംപറഞ്ഞാ ഞാൻഅസെപ്റ്റ് അതാണ് എന്റെ വിഷയം ഇപ്പോഴാണെങ്കിലും ആലോനകൾ വരുമ്പോം എനിക്ക്അസെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട അതാണ് പ്രശ്നം മം എനിക്ക് തോന്നും എല്ലാവർക്കും അതരു പ്രശ്നം ണ്ടെന്ന് ഉം പിന്നെ ആരെങ്കിലും മ്യൂച്വൽ ആയിട്ടുള്ളതാണങ്കിൽഎല്ലാരും നോക്കുന്നേ അല്ലേ
അതെ
മം പിന്നെ ചിലർക്ക് സെറ്റ് ആകും ചിലർക്ക് സെറ്റ്
അതെ അതൊക്കെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ഭാഗ്യം പോലൊക്കെ ഇരിക്കും ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവത്തില്ല
എനിക്ക് തോന്നി എനിക്ക്പഠനം പഠിക്കുന്ന കാര്യങ്ങള് ടീച്ചർമാർ ഫ്രണ്ട്സ് ഇവരൊക്കെയാണ് എനിക്ക് നല്ലതെന്ന് എനിക്ക് എന്റെ കൂട്ടുകാരൊക്കെ എപ്പോഴും ഒരുപാട് പേര്ഉപകാരങ്ങളും എന്റെ ജീവിതം നല്ലതാവാൻ വേണ്ടി അവര് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്
അതെ അതെ അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അ ഇപ്പം പഠിത്തമായിട്ട് തന്നെ മുന്നോട്ട് പോകണം വേറെ വേറരു കാര്യങ്ങളും ചിന്തിക്കാതെ വേറൊരു കാര്യങ്ങളിലും ഇടപെടാതെ
എനിക്കതല്ല എനിക്ക് വേറെ വേറെ മേഖലകളും എനിക്ക് ജോലി ചെയാൻ ഭയങ്കരബുദ്ധിമുട്ടാ എനിക്ക് ഐക്യമേഖലയിൽപോയിട്ട് മറ്റുള്ളവരോട് മത്സരിച്ച് നല്ല ഇട്ട് ഞാൻ ജോലിയെ കാണുന്നത്‌ തന്നെ ഞാൻ ഒരു ഡിവോഷൻ ആയിട്ടാ ഒരു ഇത് ഇനി ഒരുപാട് പൈസ ഉണ്ടാവുന്ന ഒരു ടൈമിൽ പോലും ഏ കണ്ടിട്ടില്ലല്ലോ എന്നെ അങ്ങനെ ഒരുപാട് മേക്കപ്പ് ഒക്കെ ഇട്ട് ഭയങ്കര ലക്ഷറി ആയിട്ട് ഇല്ലല്ലോ
ഇല്ല ഇല്ല
ങ്ങനെ തോന്നിയിട്ടുള്ളേ ജോലി ചെയ്യുമ്പോ നമ്മളെപ്പോഴും എനിക്ക ഒരു യൂണിഫോം ജോലി ആയിരുന്നു താല്പര്യം അപ്പ നമ്മള ആ ജോലി ആയിരിക്കണം അവിടെ പ്രാധാന്യം അല്ലാ തെനമ്മുടെ ഡ്രസ്സ്കാണിച്ച് നമ്മുടെ മേക്കപ്പ് കാണിക്കാനുംയിരിക്കരുത് നമ്മൾ ജോലിക്ക് പോവുന്നത്
അതെ അതെ പിന്നെ വേറെ എന്തൊക്കെയ വിശേഷം കഴിച്ചോ
കഴിച്ചില്ല ഇന്ന് ഞാൻ ഇന്നലത്തെ പ്രശ്നം കാരണം ഇന്ന് എനിക്ക് ഒട്ടും കഴിക്കാൻ വയ്യായിരുന്നു അങ്ങനെ എനിക്ക് വിശപ്പ് അറിയുന്നേ ഇല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കുവ വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ പക്ഷെ രാവിലത്തെക്കാട്ടി ഒരുപാട് മാറ്റമുണ്ട് മറ്റേ കുട്ടി എന്നെക്കാ- ട്ടികൊള്ളൂല അല്ല കൊള്ളാമന്ന് രാവിലെ പറഞ്ഞതോ
അത് ഞാൻ രാവിലെ നല്ല ഉറക്കത്തിലായിരുന്നു നല്ല ഉറ ഉറക്കത്തി കിടന്നപ്പോഴ എന്നെ വിളിച്ചത് സത്യം പറഞ്ഞാൽ നേര ചെവ്വെ കണ്ടതും ഇല്ല ശ്രദ്ധിച്ചതും ഇല്ല
രണ്ടാമത് മാറ്റി പറയാൻ റീസൺ മൊത്തത്തിൽ കണ്ടിട്ട്
ആ മൊത്തത്തി ഞാൻ വീണ്ടും നോക്കിയപ്പോഴ എനിക്ക് അങ്ങനെ തോന്നിയത്
ഉം എനിക്ക് പക്ഷേ തോന്നിയ മറ്റൊരു കാര്യംന്ന് പറഞ്ഞാ ഇപ്പൊ ആ കൊച്ച് ഇച്ചിരി ഇതായിട്ട് ഇരിക്കുകയാണെങ്കിലും കുറേ നാൾ കഴിയുമ്പോ നമ്മുടെ ഗേൾസിന്റെ കുറെ പ്രോസസ്സ് ഉണ്ടല്ലോ അതെല്ലാം കഴിയുമ്പം ആ നല്ല സുന്ദരിയാകുമെന്ന് എനിക്ക് തോന്നി
ഉം ഉം എങ്കി ശെരി ഞാൻ പിന്നെ വിളിക്കാം